ഹലോ ആഹ് എന്ത എന്തക്കെ വർത്താനം
എന്താ എല്ലാ വർത്താനം
ഏഹ് എന്താ പണികളൊക്കെ കഴിഞ്ഞാ
പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയെക്കഴിഞ്ഞ് ചോറ്ണ്ണാൻ വേണ്ടി ഇങ്ങനെ നിക്ക്വാ
അതെ
അപ്പളത്തേനും ഇങ്ങനെ ഓരോ കോള് വന്നോണ്ടങ്ങനെ ഇങ്ങനെ ഉം അയ്മക്ക് പോയിട്ടില്ല മക്കളൊക്കെ ചോറുണ്ണാണ് അവര്ക്കൊക്കെ ചോറ് കൊടുത്താണ്ടേ അതെ ഇങ്ങളതൊക്കെ കഴിഞ്ഞാ
ഉം ഇല്ല കഴിക്കണു ഉം സ്കൂളില്ലാത്ത തെരക്കന്നെ കഴിക്കണന്നെ ഒള്ളൂ ഒക്കെ ഫുഡൊക്കെ റെഡി ആക്കി കുട്ടികളൊക്കെ അതാ കുട്ടീനിന്ന് കുത്തിവെപ്പ് ഇണ്ടായിരുന്നു അപ്പൊ അയിനൊന്ന് പോയി അപ്പൊ വന്നിട്ട് പിന്നെ കറീംതൊക്കെ സെറ്റാക്കി ചോറ് കഴിക്കണള്ളോ
ചെറ്യേ കുട്ടിയാ എത്ര ആയിക്കണ് എത്രാം മാസത്തെ കുത്തിവെപ്പാ?
ഉം എന്താ പറയാ അറവത്തെട്ട് ആയിട്ടൊള്ളേ
അത് ശെരി ആഹ് പ്രസവിച്ച് കെടക്കാണല്ലേ? ഉം
ഉം അങ്ങനെ
രണ്ടര മാസത്തേ രണ്ട
രൺ ആഹ് നാപ്പത്തഞ്ചാമത്തെ ദിവസത്തെ ഇതാണ് വെച്ചക്കണത്
ആഹ് ശെരി ഇപ്പൊക്കെ മൂന്ന് മൂന്ന് മൂന്നെണ്ണോ ഒക്കല്ലേ കുത്തിവെപ്പ്
ആഹ് കൈ രണ്ട് കാലേലും ഒരു കൈയിലും മൂന്നണ്ണം ഇയാക്കെത്ര മക്കളാ? ഇല്ല ആള് ഒറങ്ങാർന്നു അപ്പൊ ഞാന് ഒറങ്ങി ഇങ്ങനെ ഓനെ ഒറക്കലും ഓൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാ
കൈയൊക്കെ എളക്കി കൊടുത്തോണ്ടി കാലൊക്കെ അല്ലെങ്കില് പിന്നെ തീരെ എന ക്കൂല
ആഹ് അതന്നെ ചെയ്യണ്
പിന്നെ അയ്ൻ്റെ ആ വെച്ച മരുന്നിടെ മേ ഞമക്ക് ആകട കെയറണെങ്കില് കയ്യും കാലും എളക്ക്
ആഹ് ആഹ് ആഹ് പറഞ്ഞ് നേഴ്സുമാര് പറഞ്ഞു അവിടുന്ന് ഉം ഒക്കെ കൊടുക്കാൻ പറഞ്ഞു മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ കെടത്തീക്കാ
ഉം പാരാസെറ്റാമോള് തന്നേക്കുവല്ലോ വേദനയ്ക്ക്
ആഹ്
ഉം
ആര പറഞ്ഞിട്ട്
ആ നാല് മണിക്കൂർ കൂടുമ്പോ
ഉം എന്നിട്ട് എന്താ ഫുഡൊക്കെ, ഫുഡ്
സാധാ. എന്തുവാ. കാര്യപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല സാധാരണ പിന്നെ ഇല, ഇല താളിച്ചിക്കയാണ് മത്തൻ്റെ ഇല
ആഹ് ആഹ് വെണ്ടയ്ക്ക കറി, മീന് വറുത്തക്ക നത്തല് മീൻ പൊരിച്ച് ഉം.
ക്കലെ തള തളയാണ് ക്കലാണ് ഉം അല്ല നാ നല്ല റേറ്റ് ആണ് പറഞ്ഞു ഉണക്കലിനൊക്കെന് പച് പച്ചമീൻ ഇവിടെ പറ്റൂലേ ക്ക് ഒന്നും പറ്റൂല ഒണക്കലുള്ളു പറ്റ് അപ്പം എനിക്ക് മൂന്ന് പെണ്ണും ഒരാണും
ആഹ് എക്ക് ഒരു പെണ്ണും മൂന്നാണും
അത് ശരി മൂന്ന് വല്യ ഉം വല്യയ കുട്ടീന്ന കല്യാണം കഴിഞ്ഞാന്നേ പെൺകുട്ടി ഉം
എന്റെ മൂത്തതാ മോള് ഓള് ഒമ്പതിലാ പടിക്കണ്
ആഹ് എന്റെ പിന്നെ പ്ലസ്ടൂല് ഉണ്ടൊരുട്ടി ഓളെ താഴള്ള കുട്ടി പ്ലസ് ടുലാണ് ഓളെ ഡി ഡിഗ്രി ഫ ഫസ്റ്റിയർ ഒക്കെ ആയന്ന് കല്യാണം കഴിഞ്ഞ് അപ്പം ഡിഗ്രി കഴിഞ്ഞുപ്പോ ഓള് പി ജിക്ക് പോവുണ്ട് പി ജി പഠിക്കാണ്
ആഹ് ആഹ് ആനി മോളെ ഹാദിയെല്ലാകേക്ക്യാ ഒമ്പതാം ക്ലാസ്സ് ആഹ് ഹാദിയേല് ആക്കിക്കാണ് പറയാ
അത്ശെരി ഏഹ് അങ്ങനെ ത് അങ്ങനെ കൊണ്ടാക്കിയേതേക്കാരല്ലേ
ആഹ് പോയി വരന്നെയാണ് ഞങ്ങ് ഇവിടുന്ന് ബസ്സൊക്കണ്ട് അപ്പോ പോയി വരാ
ഏഹ് ഹോസ്റ്റലിൽ ആവൂലല്ലേ
അല്ല ഹോസ്റ്റല് നിന്നുപ്പോ മൂന്ന് കൊല്ലം നിന്നു വേറെ സ്ഥലത്ത്
അത്ശരി
അപ്പോ അവക്ക് അവിടെ നിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കൊറേ ആഹ് ഓളെ ഇഷ്ടത്തിന് പോയതന്നേണ് പിന്നെ കൊറേയാ പ്പൊളെ പിന്നെ കുട്ടി വരാൻ പോണുന്നൊക്ക ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഒക്കെ അപ്പോ പിന്നെ ഞങ്ങളിങ്ങട് കൊടുന്നു
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ അങ്ങനെ ഹാദിയേലാക്കി
അത്ശരി
ആഹ് മറ്റൊരു ഒരാള് ദർസ്സിലാണ് പിന്നെ മറ്റാള് നാലില് ഉം ഇന്നിപ്പോ സ്കൂളില്ലല്ലോ ഇവിടെ അങ്ങട്ട് ഇങ്ങോട്ടും മണ്ടലും വികൃതീം ആഹ് അല്ലെങ്കിൽ ഒരു പണിയില്ല ഓല് ഇണ്ടാവുമ്പോ പണിയാണേന്
അത്ശരി എന്നിട്ട് ആരാ വീട്ടില് പിന്നെ വേറെ ആരെങ്കിലും
ഉമ്മയിണ്ട് ഹസ്ബന്റിന്റെ ഉമ്മണ്ട് ഓര് പി
അത്ശരി ഉം ഉമ്മാക്കെങ്ങനെ പ്രായായിക്ക്ണോ പണിയെടുക്കാനൊക്കെ വെയിക്കുവോ
പിന്നെ കൊഴപ്പല്ല ശ്വാസംമുട്ടിണ്ടാൾക്ക് അയിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ വേറെ കൊഴപ്പൊന്നുല്ല
ആഹ് അപ്പോ പ്രസവിച്ചാടീന്നീനന്നൊക്കെ ആരേനീ
ഞാന് വീട്ടിലാണേ വീട്ടിലാ കെടന്നീന്ന് ഇപ്പോ സ്കൂള് തൊറന്നപ്പോങ്ങട് പോന്നതാ
അത്ശെരി അപ്പങ്ങനെ കൊറച്ചൊക്കെ ആയിലല്ലേ നാപ്പോക്കെ കഴിഞ്ഞാ അത്ശരി ആഹ് അയ്ശരി അങ്ങനെ
പ്രസവം നിർത്തണചിട്ടേ എന്താ ഇല്ല പറ്റീലാ
ആഹ്
ഉം ഏഫ്
വേറെന്തിയേ എന്തെങ്കിലും സിസേറിയന് അങ്ങനെന്തേല് ആഹ് സിസേറിയനാണെങ്കി അയിന്റൊപ്പം തന്നെ നിർത്താലോ
ആഹ് അല്ല ഞാന് നിർത്തണച്ചിട്ടേനാപ്പോ എന്താ പ്രഷർ കൂടുതല് പ്രഷർ കൊറയ്ണേന്നല്ല
ആഹ് അത്ശെരി ഇപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലാ
ഇപ്പോ നോർമലായി താ ഗുളികൊക്കെ നിർത്തി അതീ ആ ടൈം വെച്ചിട്ട് കൂടും പറയ്ണാ. ആഹ്.
ടൈമിലേ ഷുഗറും പ്രഷറൊക്ക ചെലോർക്ക് ങ്ങട്ട് നല്ലോണ്ടാവും. പിന്നെ അ ത് നോർമലാവും ചെയ്യും. ഏ പിന്നെപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെപ്പ അയിനായിറ്റ് പോവാർണാ പിന്നെ ഞമ്മള് പോവൂല്ലാ.
എഹ്ഇല്ലാ അതന്നേണ് ഞാന്ന്റെ ഇത് കഴിഞ്ഞിട്ടെന്നെ ഒന്ന് നാല്പ്പത്തഞ്ചീസം കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് പോയി. അപ്പം നോ കുമ്പളും പ്രഷറ് കൂടുതലെന്നെ.
ഏഹ് അഹ് ശരി.
അപ്പൊ പിന്നെ പിന്നെഞ്ഞ് നടക്കൂലാന്ന് കണ്ടപ്പളേ ഇഞ്ഞ് പിന്നെ നോ ക്കാ പറഞ്ഞിട്ട് ങ്ങട് പോന്നു. ഇനീപ്പോ പിന്നെ നോക്കല് വേറെ ആവുമ്പളേക്കാര അല്ലാതെ ചെയ്യൂലേ.
ആഹ് അത് അങ്ങനെ തന്നെ. എവിടെനി പ്രസവം പ്രൈവറ്റോയ്ല്ലോ അതോ
അല്ല ഗ ഇപ്രാവശ്യം ഗവൺമെൻ്റ്ക്ക് പോയി. പ്രസവ നിർത്തൊക്കെ ചെയ്യാ വെച്ചിട്ട്.
അഹ് ശരി.
ഉം.
ഞങ്ങളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽലെന്നെ. ഇവടെ അടുത്ത്ണ്ട് അപ്പം അവിടെയൊക്കെ തന്നെ അവ്ട്ക്കന്നെ പോവല്. വേറെന്താ ന്ന്ട്ട്? പിന്നെ ഇഞ്ഞ് ചായക്കക്കൊക്കെ?
ഏഹ് ചായക്ക് ഇഞ്ഞ് ഉം ആ എ ന്തേ വല്ലാത്യൊന്നുംണ്ടാക്കൂലാ. അധി കും അവല് അങ്ങനെക്കെ തന്നെ കൊടുക്കൊള്ളൂ പിന്നെ ബേക്കറി. മറ്റതൊന്നും എണ്ണക്കട്യേള് ഹൈടെക് ആയിട്ടൊ ക്ക വാണം ഓൽക്ക്. മറ്റതൊന്നും പറ്റൂല.
ആഹ് ശരി.
അത് ഇപ്പത്തെ സാഹചര്യത്തില് നടക്കൂല.
അതന്നെ നമ്മക്ക് കയ്യും മാണ്ടത് കുട്ട്യേളിം നോക്കണം പണിട്ക്കണം പറഞ്ഞാല്. അല്ലാത്തതെന്നെ തീരുമ്പള്ക്ക് ഞമ്മള് ഉച്ചാവും പർഞ്ഞായിരിയാവും. എല്ലതും പാടെ ട് ഇട്ത്ത് പോരുമ്പോക്കിന്. ഇങ്ങട്ട് കുട്ടിയൊർങ്ങാ?
അഹ് കുട്ടി ഇതാപ്പൊ ഒണന്ന്ക്ക ഒർങ്ങേ ഒർങ്ങേര്ന്നു.
ഏഹ് ഇഞ്ഞ് ഒന്ന് ഒറങ്ങി നീച്ചാലേക്കാരാ
ആഹ് അതന്നെണേ ഒർക്കാനും പേടി.
ല്ല ഇതൊക്കെ
ഒറക്കാനും പേടിയാണ് പറയാ. ഒറങ്ങി നീച്ചാലേണ് വേദനിം പനിം.
ആഹ് അപ്പളാണ് അതൊക്കെ ഇണ്ടാവാ. ചെലോൽക്ക് പിന്നെ പ്രശ് ണം ഒന്നുംണ്ടാവൂല. ചെലോർക്കൊള്ളു കൊഴപ്പെന്തേലുംണ്ടാ
ആഹ് മോള് വിളിച്ചോ? മോള് കല്യാണം കഴിഞ്ഞു പോ യ ആള് വിളിക്കലില്ലേ ചോയ്
ഓള് ഇവെടെണ്ട് ഓള് ഇവെടെണ്ട് ഓള് പെരുന്നാൾന്ന് കഴിഞ്ഞിട്ടാ വന്ന്. ഓക്ക് എക്സാമൊക്കേണ് പി ജി ക്ക്ൽ പി ജി ൻ്റെ.
ണ്ടാവുലേ.
ആഹ് പി ജി ചെയ്യ്ണ് ണ്ടാ. അപ്പൊ അയ്ന്റെ എക്സാം ഒക്കെ ആണ്. അ പ്പോള് ഇനീ ഇര് പത്തി മൂന്നാംതി പോണം മുഹറം പത്തിങ്ങക്ക്. അങ്ങനെ ചെല്ലാൻ പറിണ് ണ്ട് അങ്ങനെ. അപ്പ അന്നേക്കൊക്ക് പോകണം പറയണ്ട് ഇരുപത്തി ഏഴാം തീയതി ഒക്കെ എക്സാം ഉണ്ട് എന്തേ
കല്യാണം കഴിഞ്ഞ് അല്ല ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഫസ്റ്റത്തെ വർഷ
ട്ട് ഞാൻ പറഞ്ഞില്ലേ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയന്ന് കല്യാണം കഴിഞ്ഞണ് ആഹ് അപ്പം ഡിഗ്രി ഒക്കെ പൂർത്തി ഡിഗ്രി അവിടുന്ന പൂർത്തിയാക്കിക്കണത്
ആഹ്
മൂന്ന് വർഷം പിന്നെ ഡിഗ്രി കഴിഞ്ഞക്കന്നെ പിന്നെ
ഒന്നും ഉണ്ടാവില്ലല്ലേ
ഉണ്ടണ്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞക്ക തന്നെ ഒരു കുട്ടിയുണ്ട് പ്രസവൊക്ക ആയി അങ്ങനായി പിന്ന പി പിജി ക്ക് നേരം വൈകി ഒന്നര വൈസായിക്കണ് കുട്ടേക്ക്
ആ എന്റെ മാമന്റെ മോളും അങ്ങനെ തന്നെ അവള് കുട്ടീനെ മാമിന്റടുത്താക്കിട്ട് പടിക്കാൻ പോയി തൊണ്ണൂറക്കാ ആകണേന്റെ മുമ്പേ പിന്ന പഠിക്കല് പഠിക്കാൻ പോവായിരുന്നു ഫുള്ളാക്കാൻ വേണ്ടീട്ടേ ഇപ്പ ഇങ്ങനെ ആയാല് ഒരു ജോലിയൊക്കെ കിട്ടി കയറി
ആ തുടർച്ചന്നെ അല്ലേയിഞ്ഞാല് പിന്നെ ആ
ആ പഴ മറക്കുള്ളൂ പറഞ്ഞിട്ട്ന്നെ എന്നിട്ട് അവള് പറഞ്ഞമാതിരി എഴുപതൊക്കെ ആയപ്പത്തിന്നേ പോവല് തുടങ്ങി ക്ലാസിന് കുട്ടിനെ ആ കൊറച്ച് ടൈമേ ആ കൊറച്ച സമയം മാത്രല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഇതാക്കിട്ടേ
കല്ല്യാണം തന്നെ ഓള് കൊറേ അന്നൊക്കെ വേണ്ട വേണ്ടാപറഞ്ഞിന് ഇന്നെ പിന്നെ ഓല് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ അങ്ങട്ടാടി താ ഊറ്റി ചെയ്തപ്പള് സൗകര്യ പ്പെട്ടപ്പോ നമ്മളവിട്ണ്ടാക്കിയേ
ആ എന്നാലും വേണം അതെ വരുമ്പോ ശീ തില്ലെങ്കി പിന്നെട്ട് പിന്നെ നമ്മള് അങ്ങട്ടത് ഇപ്പ നടക്കൂലല്ലോ പെൺ മക്കൾക്ക് ഇങ്ങട്ടന്നെ വരണ്ടേ നല്ല കാര്യങ്ങള് വരുമ്പോളേ നമ്മൾ ഒഴിഞ്ഞിട്ട് പഠി ക്കാണൊന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് കാര്യല്ലല്ലോ
അവിടെയും തന്നെ വീട്ടിലും തന്നെ പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവാ നല്ലൊരു ഇതാണെനു പഠി പ്പിക്കാനാളുല്ല അധികം ആരാണ്ടെ രണ്ട് ആൺകുട്ടികളെന്നെ ഉള്ളു പെൺകുട്ടികളൊന്നുല്ല അപ്പം പിന്നെ ഉമ്മാക്കൊന്നും പ്രായല്ലേ അപ്പൊ ഓര്
ആ അവർക്കു പിന്ന പഠിക്കണൊക്കെ അപ്പൊ ഇഷ്ടംമായിക്കാരം
ആള അമ്മോശങ്ങാക്കെ അമ്മോശങ്ങാക്കിന്നെയാണ് സ്കൂൾ കൊണ്ടേ ക്കലും കൊഞ്ചലൊക്കെ ചെയ്തീനി ഓൻ കുറച്ച് വിട്ടാണ് ഓന്റെ ജോലി
ആഹ്
അപ്പൊ അയാളന്നെ കൊണ്ട
നല്ലൊരു കൈകളിൽ എത്തണ്ടേ പറയും മക്കളൊക്കെ നല്ലൊരാളത്ത് എത്തുമ്പോ നമുക്കൊരു സമാധാനാണ് മരിയോനൊക്കെ എ കൊഴപ്പൊന്നുല്ലല്ലോ ല്ലേ
ഇല്ലല്ല കൊഴപ്പോന്നില്ല
മ്
വേറെന്താട്ട്
എന്നിട്ട് ഇനി വൈകുന്നേരത്തെ എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കൊ
എങ്ങനെ
ട്ട് വൈകുന്നേരെ ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കല്
വൈകുന്നേരം പിന്നെ എന്തെങ്കിലൊ ക്കെ ഇണ്ടാക്കണം ഇന്നലെ പഴംപൊരിം ഉണ്ണിയപ്പണ്ടാക്കി മിഞ്ഞാന്ന് പഴംപൊരി ഇണ്ടാ ക്കി അങ്ങനെ എന്തെങ്കിലൊക്കായിട്ട് ഇണ്ടാക്കണം പിന്നെ
ഉം എന്നായിക്കോട്ടെ ഞാൻ വിളിക്കാ ആഹ് ആഹ് ആരിയപ്പ എന്തിനാ